ഹലോ ആ എന്താ ക്ക് മഴയുണ്ടോ
ഇല്ല ഇല്ല്യ. ഇന്ന് നല്ല വെയിലാണ്.
വെയിലാണല്ലേ ഈഏ ലേശം എടക്കൊന്നു പെയ്തു ഇപ്പൊന്നു കൊഴ പ്പല്ലാ.
അതെയോ? നല്ല വെയിലാ നല്ല വെയില് വെച്ചാല് പക്ഷെ രാത്രി രാത്രി മഴയാണ് ട്ടോ. ആഹ് രാത്രി ഇപ്പ മൂന്ന് ദിവസമായിട്ട് ആഹ് അഹ് ഇപ്പൊ മൂന്ന് ദിവസായിട്ടും ഉം പകല് വെയിലും രാത്രി മഴയാ.
ആ ഭക്ഷണമൊക്കെ കഴിച്ചോ?
ഓ ഭക്ഷണൊക്കെ കഴിച്ച് റെസ്റ്റിലാണ്.
മ് കുട്ടികളൊക്കെ?
ദാവിടെ ഇണ്ട്. ഇന്ന് സ്കൂളിൽ അവധിയല്ലേ?
അതെയത് തെ ആഹ് ആഹ് അതെല്ലേ? ആഹ് പിന്നെ എന്താ വിശേഷം? ഇവടെ ഭക്ഷണം കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇതാണ് വിശേഷം.
ഏ
മ് പിന്നെ ഇല്ലെന്നേ. മോര് മോ പുളിശ്ശേരി പുളിശ്ശേരിയും, പിന്നെ മീൻ വറുത്തതും. പിന്നെ രാവി ലത്തെ കടലക്കറി ഒന്ന് ചൂടാക്കിയെടുത്തത് പറ്റിച്ചെടുത്തില്ലേ കടല മ ത്രായിട്ട് ആ ഉപ്പേരി പോലെ, അതെ, അതെ, അതെ, അതെ. ഉം പിന്നെ ആ കുട്ടി കഴി പിന്നെ വേറെന്താ?
പിന്നെ വേറെന്താ എന്താ ഫുഡൊക്കെ ഉണ്ട ഉണ്ടാ കൊല്ല ഫുഡ് ഉണ്ടാക്കോ?
രിയാണി ഒന്നും ഉണ്ടാക്കാ അറിയില്ല. ബാക്കിയൊക്കെ ഒരു വിധം.
അതെ യാ
നോർമലി ഉണ്ടാക്കുന്ന ഫുഡ് ഒക്കെ ഇണ്ടാക്കും. ബിരിയാണി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല.
ആ പൊറ പൊറ ബിരിയാണി ക്കെ പൊറത്തുന്ന വാങ്ങ
ഇല്ല ഇല്ല ഹസ്ബന്റ് വെക്ക് ഹസ്ബന്റാണ് ബിരിയാണിയുടെ ആളാവ ഞാ മെ ്രൈ ചെയ്യാത്തത് ഓര് ചെയ്യുന്നുണ്ട് ആക്ക് നല്ല കുക്കിങ്ങിനോട് നല്ല ഇൻട്രസ്റ്റാ കാറ്ററിങ്ങല്ല ആള് നല്ല ഗൾഫിലൊക്കെ പോയി കിടന്നേ ഇഫ് ഫുഡ് ഉണ്ടായി ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും അറിയാ
അതെ ഗൾഫ്ന് പോയി കഴിഞ്ഞാ എല്ലാരും ഒരു വിധം
അതെ അതെ അങ്ങനെ പഠിച്ചതാ ആള് വെക്കും അത്യാവശ്യം നല്ല കൊഴപ്പമില്ലാത്ത രീതിൽ
ആ ആ
ഉം പിന്നെ
ശരി പിന്നെ വേറെന്തൊക്കെ ഇന്ന്ട്ട് എല്ലാ ഫുഡും ഉണ്ടാക്കുവോ
ഒരുവിധം അവിടെയോ
ആ ഇവിടെ നമ്മളെ ഞാൻ തന്നെ ഉണ്ടാക്ക
ബിരിയാണിയ ഒക്കെ വെക്കോ
ഓ എല്ലാം ഉണ്ടാക്കും ഇന്ന് ഇപ്പ ഫുഡ് ഇന്ന് നാടനാ ഇന്നലെ ബീഫ് ബീഫ് വരട്ടിയത്ണ്ടായിനി അപ്പോ ആ ആ മക്കൾക്ക് ബീഫ് വരട്ടിയയതുണ്ട് അപ്പം പിന്നെ ണ്ട് ചക്കക്കുരും, മുരിങ്ങയിലയും പാടട്ട് ആ മുരിങ്ങ മുരിങ്ങയില ആ
ആ ആ പച്ച അരച്ച വെക്കുന്നേ അല്ലേ അറിയാ അറിയാ ആ ആ അറിയാ അറിയാ നമ്മുക്ക് ഇവിടെ ബീഫ് മെനഞ്ഞാന്ന് തീർന്നു ഉള്ഹിയത്തിന്റെ എർച്ചി
ആ ആ
ഇന്ന് ഇന്നലെ മീൻ കറിയുണ്ടായിരൂന്നു ഇന്നിപ്പോ ഇത്
ഉം ബീഫ്
ബീഫ് കഴിഞ്ഞു തീർന്നു ഫിനിഷായി അൽഹംദുലില്ലാന്ന് നാല് പാക്കറ്റ് എന്തോ കിട്ടി അവിടെയോ
ഇവിടെ കൊറവാകി ട്ടണത്
ആണല്ലേ ഉം ഉം പിന്നെ
ആഹ്
വേറെന്താ?
വേറെന്താ? പിന്നെ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
ആഹ് അതൊക്കെ കിട്ട്ണ്ട് ഉം
എനിക്ക് കിട്ടുന്നില്ല എന്ത് പറ്റിന്നറിയാ ൻ വയ്യന്നലെ തൊട്ട് കിട്ട ഓ ഇന്നലെ ന്നലെത്തൊട്ട് കിട്ട തഴ
ആഹ് ആഹ്
എന്താ ഇഷ്യു കാണിക്കുന്നു അല്ല എന്തായാലും വാട്സ് ആപ്പിൽ റിവ ഇതാക്കിട്ട്ണ്ട് പിന്നെ ഏ മഴയൊക്കെ പെയ്യുന്നില്ല ഇപ്പൊ പെയ്യുന്നില്ല രാവി അവര്ണ്ടായിരുന്നു പിന്നെ ഒ ഒന്ന് രണ്ട് പ്രാവശ്യം പെയ്തു പോയി പിന്നെ പെയ് ല്ല
ഉ എന്താ വെള്ളത്തിന്റെ ബുദ്ധിമു
ഇല്ല ഇല്ല. ഇപ്പ ഇല്ല
ആഹ്. അത് ശരി. ഇപ്പൊതെല്ലോടത്തും പകർച്ച വ്യാധി രോഗങ്ങളാണല്ലോ. ഷിഗല്ല അങ്ങനെ പല മഴക്കാലായല് പല രോഗങ്ങളും വരും.
ആ പകർച്ച വ്യാധി.
ഹലോ
ഹലോ
ആഹ്
ആ കേക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട്. ആ മഴക്കാലയാലേ പലേ രോഗങ്ങളും വെരൂന്ന് പറയാ പലേ പേരിലും പല രോഗങ്ങളും
അവിടുണ്ടോ ഷിഗല്ലെ രോഗം?
ഉണ്ടായിരുന്നു സ്ഥിരീകരിച്ചുന്ന് പറയുന്നുണ്ടായിരുന്നു ഷിഖല്ല
ആ ആ
ജില്ലയില് സ്ഥിരീകരിച്ചുന്ന്
അതെ ആ
ആ അപ്പം മെഡിക്കൽ കോളേജ് രണ്ട കുട്ടികൾ അഡ്മിറ്റ ആണന്നിങ്ങനെ പറയുന്ന ഇവിടെ മാ സാനിറ്റൈസർ സാനിറ്റൈസർക്കെ യൂസ് ചെയ്യണംന് സാനി കിട്ടാൻ കൂടിയില്ല ഇല്ല ഇല്ല
ആ അതേപോലെ ബാത് ബാത്റൂമൊക്കെയാണ് നമ്മൾ ഷിഗല്ല കരുതണ്ട തോന്നുന്നുണ്ട് ബാത്റൂം ഒരാള് പോയ ബാത്റൂം അങ്ങനെ
തന്നെ യൂസ് ചെയ്യാതിരിക്കും നമ്മുടെ വീട്ടിലെ അല്ലാതെ പുറത്തേക്കും പോയി യൂസ് ചെയ്യേ ചെയ്യരുത് പിന്നെ ഒരുവിധം കുട്ടികൾക്ക് ജ്യൂസ് വെളിയിൽത്തെ ജ്യൂസ് അതൊന്നും മേടിച്ച്ച് കൊടുക്കാതിരിക്ക വെള്ളം ഒന്നും മേടിച്ചച്ച് കൊടുക്കാതിരി യാ
അതെ ഉം അതുപോലെ വെള്ളം നമ്മളെ വീട്ടിൽ തിളപ്പിച്ചാറിയ വെള്ളം
അതെ അതെ തിളപ്പിച്ചാറിയ വെള്ളം കിണറു വെള്ളം ആണെങ്കിൽ ക്ലോറിനിട്ടി കറക്റ്റ് സമയത്തട്ടുള്ള ഓറഞ്ച് ചയ്യാ
അത് അത്ുകൂടെ ഒക്കെ ചെയ്ത് ആശ വർക്കർമാരൊക്കെ വരില്ലേങ്ങനെ അങ്ങനെ ശ്രധിക്കാനുംക്ക്ക്ക് ഇല അല്
ഒഓഴിച്ചു തരും ഉ നമമ്മക്കക്ക്ിവിടെ ഒ ആശാവർക്കനുള്ളത് ഉള്ളതും ഇല്ലാത്തതും കണക്കാം ഞാ പിന്നെ അന്ന് കണ്ടപ്പോ ലാസ്റ്റ് ഞാ ഇച്ചിരി പൊടി താാന് വാവിട്ട് ചോദിച്ചു വാങ്ങായിരുന്നു
അതെയോ ഏന് ചെറിയ സ്ഥലം നമ്മളെ ന അത് ശരി. നമ്മളന്തത ക്കെ നിർബന്ധ നമ്മളിങ്ങന പറയും നമ്മളിട്ടോലെ അത് ഇട്ടാല് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ വെള്ളം രണ്ട് മൂന്നാലീസ്
എന്നാലും കൊഴപ്പമില്ലാന്ന് വെച്ചിട്ട് ഈ അസുഖങ്ങൾ വെരുന്ന
അതെ ആ ഉം നിങ്ങളവിടെ എങ്ങനെ പറമ്പ അല്ലേല്ലും നമ്മള് പറമ്പേരിയാണ് പക്ഷേ റബ്ബർ ഒന്നൂം ഈഏരിയില് ഇല്ല ന്റെ ഏരിയലുണ്ട്
ആണല്ലേ ആ ഇവിടെ നമുക്ക് റബ്ബറാ കൂടുതൽ റബ്ബറാ എന്റെ ഹസ്ബൻഡിന് റബ്ബറിന്റെ ജോലിയാ
അതെയോ
ഉ കൊതുക്ശല്യം കാണും പക്ഷെ കാടൊക്കെ കറക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അത് കൊതുക് ക്കെപോകും കറക്റ്റ് കാട്ക്കെഎടുത്തു വിടണം അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ അത് നല്ലതായി ടാപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ആ ചില്ല് ഇതില്ലേ ചിരട്ട ഉണ്ടല്ലോ അതൊക്കെ വെള്ളമൊക്കെ കമ്മത്തി എടുത്ത് കമത്തി വെയ്ക്കണം പിന്നെ കണ്ടെയ്നേഴ്സ് ഒന്നും അവിടെ ഇവിടെ കിടക്കാതെ പറമ്പിലൊന്നും കിടക്കാറോ നോക്കണം അതൊക്കെ തന്നെ
ഉം ഉം
ഇപ്പ എന്ത് വന്നാലും കേശ ല്ലേ പ്ലാസ്റ്റിക് ഇട്ടാ കേസ് റബ്ബറില് നല്ല പറമ്പില് കാടായ കേസ് അതെ അതെ അതെ തീർച്ചയായിട്ടും അതെ
ഇന് മുന്നേ ഈ ഒരു ഇത് വരുന്ന ഈ നിയമം വരുന്നതിന് മുന്നേ നമ്മളെ നമ്മള ഒരു തെങ്ങിൻ്ന്റെ- വേ പിന്നെ ഒരു തെങ്ങിൻന്റെ ഇത ആവട്ടെ- പിന്നെ ഒരു എവിടെയാണെങ്കിലും നമ്മൾ- അടിച്ചുവരി കവറോടക്കെ കൂടി അങ്ങ അടിച്ചുവാരി- അവിടെ ചണ്ടി ഇങ്ങനെ കുനുകുനാ കൂറ്റം എന്നല്ലാതെ ആ ഇങ്ങളത് പിന്നെ എപ്പളെങ്ങി ആ ഇപ്പ നമ്മളൊരു അങ്ങനെ- ശീലായി പോയി മുട്ടായിക്കവറ് വര മുറ്റത്ത് ണ്ടെങ്കിൽ അത് നമ്മള് പെർക്കിങ്ങോട്ട് അകത്തേക്ക് ചാക്കിലാക്കാന കൊണ്ടുവര
അതെ
ആ അത് നല്ലൊരു-
ശീല ആണ് അതെ ആ ഇവിടെ ഇവിടെ ഒരു കാര്യ ഉണ്ടേ ഇവിടെ പൈസ കിട്ടിയാ മതി സാധനം കിട്ടി- ഇട്ടില്ലലും കുഴപ്പമില്ല പൈസ കിട്ടിയാ മതി
ഏ അ
ഓരോ സ്ഥലത്ത ഓരോന്നല്ലേ അൻപത് രൂപ്യ കയ്യിൽ കിട്ടിയാതി അ ബരു ഇപ്പ കിട്ടണം കാരണം നമ്മൾ പഞ്ചായത്തിലെ ഒരു കാര്യ ഇവര് വിലെജ് ചെല്ലുമ്പോ അമ്പത് റുപ്യ കൊടുത്ത പേപ്പ അപ്പറം കൊണ്ട് വേണം പോവാൻ
അതെയോ ആ നമ്മക്ക് അറുപതാണ് നമ്മള് മുനിസിപ്പാലിറ്റി
ഇവിടെ പഞ്ചായത്താ അന്പത് അപത രൂപ ആ ഇവിടെ അമ്പത് രൂപയാ അത് ചേന്നിട്ട്
ഇപ്പ എന്താ അത് നിർബന് അത് നിർബന്ധ ആക്കിണ് നമ്മളെ നികുതി ഒക്കെ ആായിട്ട്
അതെ അതെ എന്തോ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യ എന്നാലും നമ്മുടെ ഹരിനഗർഭസേനയുടെ ബു പുവ ണ്ട് ചെല്ലാവൂന്ന് പറയുന്നേക്ക ഗ്രീൻ കാഡ് ഇല്ലേ ആ കാഡും കൊണ്ട് ഇനി മുനിസിപ്പാലിറ്റിൽ എങ്ങനൊണോന്ന് എനിക്ക് അറിയില്ല
ഇപ്പൊ നല്ലൊരു നല്ല നിങ്ങളും വീതി ഒക്കെ ഉള്ള നമ്മളെ മക്കളുടെ ടെക്സ്റ്റ് ബുക്ക് പോലത്തെ ഒരു നു കനം കുറഞ്ഞ ഒരു ബ
ഒക്കെ ശ്രദ്ധിച്ച് വെക്കാൻ പറ്റി ഈ കാടാവുമ്പോ നശിച്ചു പോയാലും പ്രശ്നവാ
നല്ലൊരു ബുക്ക് കിട്ടീന് ഇപ്പോ.
ആഹ് ഇതിപ്പ ഞാന് ഷെൽഫിൽ കൊണ്ട് വെക്കലാണ് ജോലി കുട്ടിയുടെ കൈ യിലെങ്ങാനും കിട്ടി അവ എടുത്ത് കീറി കഴിഞ്ഞ
ആ ആഹ് അതില് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ മാസം ഏത് ഏത്. ഇതാണ് എടുക്കണ വിഭവ അത് വിഭാഗങ്ങളൊക്കെ തരം തിരിച്ച് ഓരോ മാസത്തി ഏതെടുക്കും അങ്ങനെ ആഹ്.
ആൻഡ് അവർ ഒപ്പിടും. ഉം
ആഹ് അതുകൊണ്ട് നമ്മുക്ക് അറിയാൻ പറ്റൂ ഈ മാസം എന്തൊക്കെയാണ് എടുക്കാന്ന്. ഗ്ലാസ് പൊട്ടിയത് എടുക്കുവോ പ്ലാസ് റ്റിക് എങ്ങനെ പ്ലാസ്റ്റിക്ക് എല്ലാം ദിവസവുംണ്ട് ആയിന്റെ കൂട്ടത്തില് തുണി എടുക്കണ തുണി എടുക്കണ ഒരു മാസമുണ്ട് പിന്നെ ഗ്ലാസ്സെടുക്കണ ഒരുമാസ സുണ്ട് അങ്ങനെ പലതരം. ഇതു ഉണ്ടല്ലോ. അപ്പഅതൊക്കെ നമക്റിയാൻ പറ്റും ആ ബുക്ക് കിട്ടിയപ്പോ ഉം ആ ചെരിപ്പ എടുക്കും ഗ്ലാസ് ഒന്നും എടുക്കൂല.
ഹലോ. ഇവിടെ വഴക്ക് തുടങ്ങി വഴക്ക് തുടങ്ങി ഞാൻ വിളിക്കാം വഴക്ക് തുടങ്ങി ഒരു മിനിറ്റ്. ആഹ് ശരി.